എന്താണ് സുഖല്ലേ?
ആടെ സുഖാ?
സുഖായിട്ടിരിക്കുന്നു.
ആ ചായകുടിയൊക്കെ.
പിന്നെ? ഇല്ല, ചായ കുടിച്ചിട്ടില്ല. മോൻപ്പ വന്ന് കേറിട്ടേ ഒള്ളൂ.
ആ ആ എന്താ അംഗനവാടിയാണോ അതോ? ആ ആ എന്തോ അംഗനവാടിയിലാണോ അതോ?
അല്ല നേഴ്സറീലാ.
നഴ്സറീലാ?
അങ്ങനെ പഠനൊക്കെ എങ്ങനെ പോവണ്ട്?
ആ കുഴപ്പില്ല. കുറച്ച് കഷ്ടപ്പാടാണേലും, വീട്ടിലിപ്പം ഞാന് എന്റെ മൂത്താള് എന്റെ എളയാള് പിന്നമ്മൂമ്മ. അമ്മൂമ്മ, മമ്മി? അമ്മ യു പിയിലാണ് അവിടെ വർക്ക് ക്കവിടെ ജോലിയ? ആ. നേഴ്‌സാ അവിടുത്തെ നേഴ്സാ.
അ അപ്പൊ അ അ അപ്പേ?
അപ്പയും അവിടുത്തെ ഡോക്ടറ്.
ഏ ഇജ്ജു അതിനാ പഠിച്ചതപ്പൊ?
ഞാനേവിയേഷൻ. ഞാൻ വ്യത്യസ്തമായി, ഞാൻ വ്യത്യസ്തത പിടിച്ചതാ.
എന്താ പറയാ, പറഞ്ഞ എന്ത് ജോല്യ?
എന്താണ്?
പറഞ്ഞ എന്താണ്, ഏവിയേസോ?
ഏവിയേഷൻ, അത് മറ്റേ ഫ്ലൈറ്റിൽ പോവില്ലേ, ക്യാബിൻ ക്രൂ എയർപോർട്ട് ഇള്ള ജോലി.
ആ ആ ഏർപോട്ടിനുള്ളിലത്തെ
ആ ഉള്ളില് വെറക്ക.
അ മൂത്താളോ?
മൂത്താളെഞ്ചിനീയറ്.
ആ അമ്മൂമ്മക്ക് പ്രായംണ്ടോ?
ആ ഒരു അറുപത് ഒക്കെക്കാണും.
ആ പിന്നെ എപ്പളാ നാട്ടക്ക് എപ്പളാ അമ്മീ അച്ഛനക്കും വരല്?
വന്നിട്ട് പോയതാ, ഇനി അല്ല ഒരു വർഷം ആവുന്നതേ ഒള്ളൂ വന്നെച്ചു പോയിട്ട്. ഇനി ഞങ്ങക്ക് അവര് അല്ലെ അവർ കൗതുക അവർക്ക് രണ്ടെർക്കു ഒരുമിച്ച് അവധി കിട്ടുമ്പഴേ അവര് വരുത്തുള്ളു
ആഹ്
പപ്പ ഡോക്ടർ ആയതുകൊണ്ട് പപ്പയ്ക്ക് നേരത്തെ ഇത് കൊടുക്കണം
ഹേ അപ്പോര് രണ്ടാളു ഒരു സ്ഥ ഒര് ത ഒര് ഇതിലാണോ വർക്ക് ചെയ്ണ്? ആ അപ്പ പോയ്‌ അങ്ങടായിറ്റ് കൊറേ വർഷായോ?
ആ
ഏ അപ്പങ്ങള് ചെറിയേ കുട്ട്യേളായെരം തൊടങ്ങിയോ പോഅല്?
എന്താണ്?
നിങ്ങള് ചെറിയേ കുട്ട്യേളായെരം തൊടങ്ങീനോ പോകല്?
അല്ലല്ല ഞങ്ങ മ മമ്മി ആൾടെ ലൗ മാരേജാര്ന്ന് അന്ന് മുതലേ മമ്മി അവടാ ഞങ്ങൾ ളെ ഞങ്ങളെ നോക്കിയതൊക്കെ അമ്മൂമ്മയാണ്
ആ
ആ
ഞങ്ങെല്ലാ അല്ല ലൗ മാരേജ് ആയാലും നിങ്ങള് മക്കള് ചെറുപ്പത്തിലേ ഇട്ട് ആക്കി പോയതാണോ ചോയ്ക്ക
ആ.. ആ എടക്ക് വരും വാരുന്നു, നമ്മള് ഈ ഒരുമാതിരി നടക്കാറായ പ്രായത്തിലാണ് അവര് പോയത്
ആ ശരി അങ്ങനെ ആണോ? അപ്പൊര് ഒരു വയസ്സ് ഒന്നര വയസ
ആ ഒന്നര വയസ്സൊക്കെ ആയപ്പഴാ പോയെ
ആഹ് ഏഹ് അമ്മൂമ്മ നോക്കാനും കൊണ്ടോവും പോയപ്പ അതും ചോയ് ച്ചെ അമ്മുമ്മക്ക് പ്രായ ഇണ്ടോ? നോക്കാൻ കയ്യോ ഒക്കെ ചോയ്ച്ച്
ആഹ് ആഹ് അയ്ച്ചരണ്ട് അയച്ചരും
ആഹ്
എനിപ്പോ കൊയ്പല്ല
ഇന്നി ചെറ്തിനെത്രായി ഇപ്പം
ഏഹ് ആൻ ചെറ്ത്, അവളിപ്പെ ഏഴില്
ആഹ് രണ്ടാളു ഇല്ലാഞ്ഞ ബുദ്ധിമുട്ടില്ലേ ഇൻക് എട്ങ്ങേറില്ലേ?
ഏയ്
അങ്ങന ചേലായി ചെറുപ്പത്തിലേ അങ്ങനായി ശീലായില്ലേ വിളിക്കൂ
ആഹ് വിളിക്കും വിളിക്കും
ആഹ്
നമ്മള് ചെറുപ്പം മുതലെ അങ്ങനെ ആയത് കൊണ്ട് നമുക്ക് വെല്ല്യേ ഇതൊന്നു ഇല്ല പക്ഷേ നമ്മ അമ്മൂമ്മ എവിടെലും പോകുവാണേ നമുക്ക് ഭയങ്കര സങ്കടായിരിക്കും
ആ ഉം അതാ ഞാഞ്ചോയ്ച്ചേ അങ്ങ് ശീലായിലേ
ആഹ് അമ്മൂമ്മ ഇ ഇപ്പൊ ആറേലും ബന്തുക്കൾട വീട്ടി വല്ലോം പോണെ നമുക്ക് പറ്റൂല്ല നമുക്കു അമ്മൂമ്മ ഇല്ലാ പറ്റൂല്ല അതേസമയം അമ്മ അമ്മ ഇപ്പൊ എത്ര വർഷം കഴിഞ്ഞു എന്നാലും നമുക്കൊരു കൂസലും ഇല്ലാ പക്ഷെ അന്നാ അമ്മൂമ്മ വിട്ട് പോയാ നമുക്ക് ഭയങ്കര പാടാന്ന്
ആഹ് അങ്ങനെ ശീലായിറ്റേ അമ്മനെ അന്ന് കാലം മുതലേ കാണണില്ലല്ലോ
ആഹ്
അമ്മൂമ്മല്ലേ കൂടെപ്പളുണ്ടാക്ണത് അമ്മൂമ്മക്ക് ആയുസും ആരോഗ്യൊക്കെ ണ്ടാവട്ടെ
ആഹ്
ഉം
ആഹ്ംഇല്ല അപ്പൂപ്പൻ മരിച്ച് പൊയി
കൊറായോ
ആഹ് അതായത് ഞങ്ങള് ഞങ്ങ അതായത് എനിക്ക് ഒരു രണ്ടര വയസ്സൊക്കെ ഉള്ളപ്പ മ ച്ചോയതാ
ഏഹ്
ഉം
അപ്പൊ അമ്മൂമ്മന്റെ മക്കളാപ്പ ഇങ്ങള് മൂന്നാളും
ആഹ് കൊച്ചു മക്കളാ
ഉം കൊച്ചുമക്കളാണ് പക്ഷെ അമ്മൂമ്മെനേ നോക്കി വ ത്ത്ണ്ടാക്കിയ, മക്കള്, അമ്മ പ്രസവിച്ചു, കൊറച്ച് നോക്കി, അമ്മ പോയി.
ആഹ് -
പിന്നെ, മക്ക, അമ്മുമമ്മല്ലവിധ, ങ്ങളാത്രേം, കാലം, നോക്കി വള
അതെ, അതെ
പിന്നെ, ആറെല്ല, അമ്മക്കാരാ, അങ്ങാരോ
ആഹ്, ഉണ്ട്, അവര് മൊത്തം, ഏഴു പേരാണ്.
ആഹ്. നാട്ടന്ന് കല്യാണം കഴിച്ച്ന്നെ പോയതല്ലേ, അതോ, അവ്ടെന്ന് വിവാഹം കഴിച്ച്പോന്നതാ
ആര്.
അവിടുന്ന് വിവാഹം കഴിച്ചു പോന്നതാ അതൊ, നാട്ട്ന്നാണോ, കല്യാണംകഴിഞ്ഞേ?
ന്നാ മമ്മി അവിടുന്ന്, ആഹ് അമ്മ ഇവിടുന്നു. അതായത് അമ്മൂമ്മ ഇവിടെത്താളെ കല്യാണം കഴിച്ച, മമ്മി നോർത്ത് ഇന്ത്യേന കല്യാണം -
ആഹ, അത് ശരി, അവിടുത്തെളെണ്, വിവാഹം, കയ്ച്ചേലേ
ആഹ.
ആഹ, അത്, ശരി അപ്പം, അപ്പൊഅതാണ്, അമ്മ, അമ്മ അങ്ങോട്ട് പോയത്
ആഹ.
അയാള്, നാട്ട്ക്ക്‌, വരൂല്ലേ അച്ഛൻ, നാട്ടക്കരലില്ലെ, അപ്പൊ
അച്ഛ, നാട്ടക്ക് വരും, ഞങ്ങള ഇടെ, നിക്കും, ഞങ്ങൾ, ചിലപ്പോ പൗതി, കിട്ടുമ്പോ, ഞങ്ങൾ, അങ്ങോട്ടും, ണ്ട് എല്ലാരും കൂടെ
ആഹ.
പപ്പക്ക്, സത്യം പറഞ്ഞാൽ, കേരളത്തിൽ നിൽക്കുന്നാണ്, ഇഷ്ടം ഇവിടെ, നിക്കുന്നാണ്, ഇഷ്ടം, പിന്നെ ജോലി ഉള്ളത് കൊണ്ട്, അവിടെ നിക്ക ക്ക്‌നെന്നെഒള്ളു.
ആഹ, അപ്പൊ, അച്ഛന്, അച്ഛനും നാട്ടിലാണ് ജോലി.
ആഹ.
ല്ലെ, അമ്മക്ക്, അമ്മക്ക്, ഹസ്ബന്റിന്റെ, നാട്ടിലും.
ആഹ.
ആഹ, അങ്ങനെ ഇനിപ്പച്ച, സ്ഥിര, സ്ഥിരയിട്ട്, നമ്മ, നിങ്ങളെ, നാട്ടക്ക്, വരു
ആഹ്, കൊറച്ചുകൂടെൊക്കെ, ചേച്ചീടെ, പടുത്താൻ കഴിഞ്ഞ്, ജോലി കിട്ടുമ്പോ, മമ്മി ഇങ്, വിടാന്ന് പറഞ്ഞു
ആഹ.
അത്, അച്ഛെന്, സ്ഥിര ക്കിവിടെ, വന്നിട്ട്, ഇവിടെ എന്തേലും, ഒരു, ബിസിനസ്സ് ചെയ്യാന്ന്, കണ്ടിരിക്ക
ഉം, അവിടെ, അച്ഛനആരൊക്കെയണ്ട്, അമ്മൊക്കെ ഉണ്ടോ
അച്ഛൻ, അമ്മുണ്ട്, രണ്ട് പെങ്ങൾമാരുണ്ട്, ഒരു
ഉം, അനിയ, അനിയം വെണിട്ടിണ്ടാവല്ലേ
ഏ.
അനിയൻ വിവാഹം കഴിച്ചില്ലേ വിവാഹം
ആഹ എല്ലാരും കല്യാണം കഴിച്ചത്
ആഹ
അവരൊക്കെ നേരത്തെ കല്ല്യാണം കഴിച്ചോ
ആ അപ്പൊ അച്ഛനിപ്പോ ആ പിന്നെ മ്മക്ക് അമ്മുമ്മക്ക എന്ത അച്ഛന്റെമ്മക്ക് എന്തേ ജോലി ഉണ്ടാർന്നോ?
അല്ലില്ല അച്ഛന്റെ അമ്മ അങ്ങ അവള അവിടെ അവരുടെ ചേച്ചിയുടെട്ടില
അവിടെ പെങ്ങന്മാർക്കന്തേം ജോലിണ്ടോ?
പെങ്ങമാർക്ക് ഇപ്പ ജോലി ഇല്ല ഇല്ലില്ല അ ആം അങ്ങടെ വല്യപ്പായിക്കൊക്കെ ജോലി
ആഹ
ഏ അതായത് പ പ പപ്പേടെ രണ്ട് ചേച്ചിമാരുടെ ഹസ്ബൻഡ് ഒരാള് എന്തുവാ ബിസിനസാണ് ഒരാള് ആർമിയിലെ ഓഫീസറാണ്
ആഹ്
അപ്പം ആർമിയിലെ ഓഫീസർ ആയത്കൊണ്ട് ആഹ് എന്തൊരു കൊഴപ്പുല്ല
ആഹ് ആർമിയുടെ ഓഫീസിക്ക് അങ്ങെ ഭാര്യമാർക്ക് പോകാൻ പറ്റില്ലല്ലോ
ഇല്ലില്ല പിന്നെ വേണെങ്കിൽ അവർ ക്ക് കോട്ടോസ് ഉണ്ടെങ്കിൽ അവർക്ക് കോട്ടോസ് നിൽക്കാനേ പറ്റത്തുള്ളു
ഉം
പിന്നെ അവരുടെ മോനും ഇപ്പം സോൾജിയറായിട്ട് നിൽക്കുവ
സോൾജൃ എന്താ ഇതിൽ കേറാനോ അതോ പട്ടാളത്തിൽകേറാനോ
കേറി ഇന്ത്യയിലെ ബോർഡർ നിൽക്കുവ ഇന്ത്യയുടെ ബോർഡറി നിൽക്കുവാ
ചേച്ചിടെ മോനില്ലേ ആഹ അതൊക്കെ ഒരൊത്തൊരു ഭാഗ്യാണ്
നമ്മളെ ആന്ന പിടിച്ച തന്നെ നോക്കിയ നമ്മള് പോവാഞ്ഞതാ
ആഹ പട്ടാളത്തിക്കില്ലേ
ആഹ എനിക്ക് വല്യ താല്പര്യം ഇല്ല
സ്ത്രീകളും അതിരി അതിരി കാക്കനൊന്നില്ലല്ലോ
ഇല്ല ഇല്ല തോന്നും ഇല്ല അവർക്ക് ഏ
അവർ
അവർക്ക് സ്ത്രീകൾക്ക് ഇന്ത്യൻ ബോർഡറലില്ല അല്ലാതെ സ്റ്റേറ്റ് ബോർഡേഴ്സിലൊക്കൊണ്ട്
ആ ആഹ ആഹ ആ അപ്പം അവ ആന വിളിച്ചീനിയോ
ആഹ പക്ഷെ ഞാൻ പോയില്ല ടുയിന് ഭയങ്കര കഷ്ടപ്പാടാണ് നമ്മള എല്ലാരും നമ്മള് മ ഏഹ അതെ നല്ല ഇധ്വാന ഉള്ളത് ജോലിയാണ്
ആഹ ശമ്പളം ഉണ്ടാവും
അത നല്ല സംബളണ്ട് പക്ഷെ നമ്മള് നമ്മുടെ അതായത് ഞങ്ങടെ അമ്മ അമ്മേടെ ഫാമിലി മൊത്തം ആ നേഴ്സ് ഡോക്ടർ പിന്നെ ആരോക്കെയാ ഫുള്ള് മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാര
ആഹ ആഹ
പപ്പയുടെ സുഖക്കാണെങ്കിൽ പപ്പ മാത്രമള്ള ഡോക്ടർ ബാക്കി എല്ലാരും ബിസിനസ്സ് സോൾജ്യർ ബിസിനസ് സോൾജ്യർ ഇതന്നെ
ഹ ഹാ
അ നമ്മൾ എല്ലാരേും നിന്നും നമ്മൾ മക്കള് വെറൈറ്റി പിടിച്ച്
ആഹ് അല്ല അതും നല്ലതാ അവിടെ പോയ പിന്നെ നമുക്ക് എന്തെങ്കിലും അപകടം പറ്റിയൊക്കെ ആയാലേ പറയാൻ പറ്റൂല്ല ആയുസ് എത്ര ചെലോൽക്ക് ആയുസ് ഫുള്ണ്ടാവും ആയുസ് കണ്ച്ചോ ദൈവം കണക്കാക്കിയേണ്ടാവൂ ചെലോർക്ക് ആയുസ് എളുപ്പം തീരും എന്നാലും പട്ടാളത്തിലായ പിന്നെ ഒരു പേടിയാ ഏത് നേരും യുദ്ധം കേ- യുദ്ധണ്ട് അവിടേന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പേടി
ആ പേടിയാ മനസ്സിൽ ഉള്ളിൻറെ ഉള്ള ലൊരു അങ്കലാപ്പ. എന്റെ പൊന്നേ എന്റെ കുഞ്ഞിന് എന്തോലും പറ്റോ
ആഹ ആ അതെ അതെ അതെ എന്തേലും സംഭവിച്ചോ? ബോ ബോംമ്പടലവിടെ എത്തിയോ മ്പഴത്തിയോക്കെ പറഞ്ഞേ പേടിയാണ് എങ്ങനായ്ലും പേടിണ്ടാവും പക്ഷെ എന്ന് കർതി ബാക്കിള്ള ആയ്സ് എപ്പ്ഴാ മരിച്ചിണത് പറയാൻ പറ്റൂില്ല പക്ഷെ അത് നമ്മള് അവിടെ നിൽക്കണ ആ ഒരു സാഹചര്യം എപ്പോളും നമ്മള് ചിന്ത ഏത് നേരത്തും ആ വൈക്കായിരിക്കും
അതെ നമ്മളിപ്പ മരിക്കും അയ്യോ ഇപ്പ ചാവേ ഇപ്പ ചാവേ
അതിനനുസരിച്ച് ചെലോർ എത്രോ പെട്ടെന്ന് റിട്ടയേർഡായി വരുന്ന്ണ്ട്
അതെ ശരി എന്നാലേ
ആക്കെ